ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഹലോ കേക്കാവോ ആഹ് സുഖം ആഹ് ഫുഡ് കഴിച്ച് ആഹ് ഫുഡ് കഴിച്ച് കിടക്കാനൊരുങ്ങാണ്
ഹേ നേര്ത്തെ കിടക്കെ
അ നേരത്തെന്നാല് ഫുഡയ്ച്ച് റൂമ് അ റൂമില് പോരും ഫുഡ് കഴിച്ചിട്ട് അ പിന്നെ ഇവരൊക്കെ പൻ ഫുട്ബോളാണാൻ പോയിന്
അപ്പൊ കളിന്റെ സീസണല്ലോലേ?
ആ സീസണാണ് അപ്പൊ മാപ്പളീം കുട്ടിയളും പോയിന് വല്യാനും പോയിന് വല്യോൻ പ്ലസ്ടോണ്.
അ അ ഇനിപ്പ ത് കയൊപ്പോതിരക്ക് നോക്കിയാ മതിയാവും.
ഓല് പന്ത്രണ്ടരൊക്കെകുമ്പോ വരാന്.
അ
ഇവടെ കടല്ണ്ട് നാലൾ ണ്ട്
മ്
രണ്ട് പെണ്ണും രണ്ടാനും
ആ
ഫുട്ബോള് കാണല്ണ്ടോ?
ഇപ്പ ഇല്ല ഹസ്ബൻഡ് കാണുന്നല്ലാതെ മ്മക്കതൊന്നുല്ല.
ഇല്ലലേ?
അമ്മക്ക് ടൈമിട്ട്യ ഒർങ്ങണം അത്രള്ളൂ.
ഞാനും അങ്ങനെ തന്നെയാ നിക്ക് വല്യ താത്പര്യമില്ലന്ന്. മ്. ഞാൻ പിന്നെങ്ങനൊരോന്ന് കുക്കിങ്ങില് അങ്ങനൊക്ക നോക്കും.
മ് എല്ലാരും പഠിക്ക?
ആ വല്യോൻ പ്ലസ്ടുആണ് രണ്ടാമത്തോള് എട്ടാം ക്ലാസ്. മൂന്നാമത്തോള് നാലാം ക്ലാസ്സിലാണ്. മറ്റേ ചേർത് നഴ്സറിലൊന്നും പോവാനായിട്ടില്ല ഓന് മൂന്ന് വയസ്സ് ആവ്ണ
ആ രണ്ട് പെണ്ണും രണ്ടാണയ്കാരംലേ?
പിന്നെന്താ ഫുഡിനെന്താണ്ടയന് സ്പെഷ്യല്?
ഫുഡിനിന്ന് മസാല ദോശായിരുന്നു.
ഏ രാത്രി ചോറും കഴിക്കിയേല്ല
ചോറ് കഴിക്കലുണ്ട് ക്ഷെ ഇവിടെപ്പാക്ക് ചോറ് പറ്റൂല എന്തെങ്കിലും വാണം. പിന്നെന്ന്പ്പല്ലാവർക്കും നോമ്പയ്രുന്നേ.
ആ ആ മുഹറത്തിന്റെ നോമ്പാ?
ത്തിന്റെ നോമ്പാണ്.
ആ
ഫുള്ളുണ്ട് പ്രസവിച്ച് മൂന്നാ സമായിട്ട് കുളിച്ചെറെ വെക്കണ്ട് ആറു മാസമായിട്ടുള്ളൂ ഇപ്പൊ നോമ്പന്നെ നോമ്പ് കൊട്ത്തിട്ടില്ല.
ആ ആ.
അപ്പൊങ്ങനെ ഓരോതല തൊടങ്ങിയാല് ആ ചൂടാവുമ്പോ തീരെ കഴൂലല്ലോ.
ആ കഴിയൂല.
അപ്പൊങ്ങനെ ന്നാളിപ്പോ ദിൽഹിജ് മാസത്തിലും കൊറച്ച്ട്ത്ത്. അമ്പണ്ണട്ത്തു.
ആ
നോമ്പന്നെരു മാസം പെട്ടെന്ന് പോവും നമ്മള് പിന്നീട് നോൽക്കുമ്പോണ്ട് കഴിഞ്ഞിട്ടൂല.
ആ കഴിഞ്ഞിട്ടൂല അപ്പത്തെ നോമ്പോക്കെ ഭയങ്കര ഇതേന്ലേ.
ആഹ് ചൂടും പിന്നെ അറുപത് അറുപത് കഴിഞ്ഞിട്ടുള്ളായിരുന്നു തൊണ്ണൂറായിട്ടില്ല
ആ ആ
അപ്പൊ അങ്ങനെ ഒറ്റക്കയപ്പങ്ങനെ മടിച്ചതാ
ആ ആ
പർഞ്ഞേക്കലും മൂത്തവരെ പർഞ്ഞേക്കലും
എത്രയാളാണ്
ആ
ഉ ആണോ പെണ്ണോ ഏതാ
പെണ്ണാണ് മൂന്നും പെണ്ണാ
വലുത് ഏട്ട് വയസ്സ് മൂന്നാം ക്ലാസിൽ
ൻ്റെ രണ്ടാമത്തെ യു കേ ജി അഞ്ചു വയസായി
ആ ആ ഓ പ്രസവം അല്ലല്ലോ സാധാ നോർമൽ അല്ലേ പ്രസവം
ഇല്ല ഈ പ്രാവശ്യത്തെ സിസേറിയാനായിരുന്നു ഫസ്റ്റെത്തെ രണ്ടും നോർമലായിരുന്നു അത് ബ്രീച്ച യിരുന്നു അന്ന് പർഞ്ഞെ
ആ ആ വീട്ടിൽ പ്രസവിച്ച് കിടന്നേന്
ആ വീട്ടിൽ തന്നെ
ആ ഇപ്പൊ പിന്നെ കൊറേ ഏ ഇപ്പൊ പിന്നെ കൊറേ ആൾക്കാരിങ്ങനെ
പോകണ്ട് പ്രസവരക്ഷ പോണ്ട അങ്ങനെ പറഞ്ഞിട്ടീന് പിന്നെ മൂത്തോല്ല രണ്ടാൾക്കും അതപ്പ രണ്ടാളും ഒരു ഇതാവൂലാന്ന് പറഞ്ഞേ
ആ ആ
അപ്പോ പിന്നെ വീട്ടിൽ തന്നെയായി
ആ ആ
ഏതാ
ഏ നിർത്തിട്ടില്ല
നിർത്താ നോക്കിനി അപ്പൊ അന്ന് ജലദോഷും ചൊ മിം പനിന്നൊയിട്ട് കഴിഞ്ഞില്ല
ആ ആ ഹസ്ബൻന്റെ നാട്ടിൽ തന്നെ
ആ ഇവടെണ്ട് പിന്നെപ്പ നീ നിർത്താൻ പോയിട്ടില്ല അങ്ങനെ
ആ ഓനി പ്രാവശ്യം പ്ലസ് വണ്ണാ
ആ പ്ലസ്റ്റടുവാ
ഈ പ്രാവശ്യം പസ്ലടു വസ്തു ആയതായിരിക്കുല്ലേ
ആ പ്ലസ്ടു
ഏതാ
ഓൻ കൊമേസാ
അ പ്രൈവറ്റ് അതാ ഗവൺമെന്റാ
ഗവൺമെൻ്റ്
ഉം
പഠിച്ചാലൊക്കെ നല്ല ആണ് ആ മാർക്ക് പത്താം ക്ലാസ്സ് കൊഴപ്പല്ലേനി
ഉം അ പെൺകുട്ട്യേളായ ത്യല്ലൊ ഓൽക്ക് മേം കയ്ച്ചിലാവും ഒരിട്ത്ത് നോക്കൂല്ല ന്നൊള്ളു
ആ അതാണ്
അരമണിക്കൂറ് നോക്ക്ണത് ഒരു പത്ത് മിനിറ്റ് നോക്ക്യാമതി
ആഹ് ഞാൻ പറയ്പ്പളും പ്ലസ് ടു നല്ലോണം വാങ്ങിക്കോ മാർക്ക് പ്ലസ് റ്റുന്റെ ന്നാല് പിന്നെനിക്ക് അന്നെ ഉപരിപഠനത്തിന് ആഹ് ഇനി ഇവിടുന്നങ്ങ്ട് ഇതായാലെ പിന്നെ കൊമേഴ്സ്ന്ന് ‌ പറഞ്ഞാല് പലേ ജോലിക്കും സ്കോപ്പ് ഉണ്ടല്ലോ
ആഹ് ആഹ്
അപ്പൊ ഞാൻ ങ്ങനെ പറയും നല്ലോം വാങ്ങിക്ക് മാർക്ക് ഇനി ഇവിടു പഠിച്ച്ണെങ്കില് ഏതാ തീരുമാനിച്ചതെങ്കിലുംഒക്കെ നല്ല മാർക്ക് വാണം എന്നൊക്കെയ പറഞ്ഞത്
മയ ണ്ടോ അവ്ടെ
ഇപ്പം ജോലി മേണല്ലോ
ആഹ് ഇപ്പ പെൺകുട്ടിയക്കും ഭയങ്കരാണെ അവരതേ തുല്യതയിൽ ജോ പഠിപ്പും കാര്യക്കെ വാണം പ്പ പ്രായവ്യത്യാസം ഒന്നും പറ്റില്ല ആഹ് ബിസ്നസും കാര്യങ്ങളും ഒണ്ടങ്കില്ലേ പറ്റുള്ളൂ
ആഹ് അതന്നെ അതേ പറ്റുള്ളൂ
കുറച്ചും കൂടെ കഴിഞ്ഞാല് ചെക്കനെ കാണാൻ പോക്കയിക്കാരം ഇപ്പൊ പെണ്ണു കാണാൻ പോണത് ഇനി ചെക്കനെ കാണാൻ പോക്കായിക്കാരം
ആഹ് ആഹ് അതെ ഈ വിദേശത്തൊക്കെ പോയാൽ പിന്നെ ഇതില് പ്പ പൈസ എടുത്താലും നല്ലത്ണ്ട് പറഞ്ഞു ഇപ്പ പറഞ്കേട്ട്
ഉം ഉം
ജോലിക്കൊക്കെ നല്ല
ആഹ്
അതെയോ അക്കൗണ്ടിങ്ങ് ഒക്കെ ആവാന്നൊക്കെ പറഞ്ഞാരുന്നു
ഓരോ സ്ഥലത്തുനും ചെയ്യുമ്പോ എന്തെങ്കിലുംക്കെ ആയി കിട്ടും
ആഹ് ക് ട്ടും
ഉം
ഇനി അമ്മക്കും വേണം കൊറെയൊക്കെ ഒര് താല്പര്യം കുട്ടിയക്കെ
ആഹ് കുട്ടികള് ഓര് ഇതാവണം ഓര്ക്ക് വേണംന്ന്ള്ളത് ഓര്ക്ക് തന്നെ ഇതായല് അപ്പളാ നമ്മളീ പൈസ കൊടുക്കണ ഞമ്മക്ക് ഒര് ഇത്ണ്ടാവൊള്ളു ഞമ്മളെ നിർബന്ധത്തിനാമ്പോ അത് ഇതായി പോവും
ആ ഇബടെ ടഹസ്ബന്റിന്റെ ഇവ്ടെ വീട്ടിലുള്ളര് എല്ലാരും അധികം ജോലി ക്കാരാണെ
ആഹ് ആഹ്
ഇവ്ടെ ഇബലി ഇവിടുത്തെ വാപ്പാന്റെ രണ്ട് മക്കളും പ്പ അങ്ങനത്തോലുള്ളു ജോലി ഇല്ലാത്ത ഇബല് രണ്ടാളന്നെ ഒള്ളൂ
ആഹ് ആഹ് ബാക്കി എല്ലാരും ജോലിക്കാരയിരിക്കുംലെ
ആ ഏട്ടൻ മാരൊക്കെ ജോലിക്കാരാണെ
ഉം
ഓൽദേ പറഞ്ഞാല് മക്കളൊക്കെ ഒന്ന് മറ്റേ ശാസ്ത്രജ്ഞനാണ്
ഉം
ആ പിന്നെ ഒന്ന് വേറെ എന്തോ ഒരു വലിയ പഠിപ്പിന് ഇവിടെന്നുഇല്ല വിദേശത്താണ് പിന്നെ ഇപ്പോ ഒന്നിപ്പോ പത്താം ക്ലാസ് കഴിഞ്ഞു ഫുള്ള് മാർക്കാ ഫുൾ എ പ്ലസാ ഓല് ഓരോ ഇമ്മേം ഇപ്പേം ഒരാള് നേഴ്സും ഒരാള് ബാങ്കില് വല്യ ഓഫീസറാണ്
എല്ലാവാരും അങ്ങനെ വല്യ ഇദായിക്കാരല്ലേ
ആണേ ഒക്കെതാണേ പിന്നെ ഓലെ ഏട്ടനാണെങ്കി ഇവ്ടെ ഇല്ല ഓര് കുടുംബസമേതം വിദേശത്താണ് അവുടെ ഗവൺമെന്റ് ജോലി
അവിടെ വെച്ച് പടിക്കനൊലും ജോലി തിരക്കയികാരം
ആ അവിടെണ്ട ഒന്ന് ഡോക്ടറാണ് എം ബി ബസാണ് അത്പ ഉം അഞ്ചം വർഷാൻ ഓന്റെ പെങ്ങളെ കല്ലിയാണം ഉണ്ടേനി അപ്പോല്.. നാട്ടിക്ക് വന്നീനിപ്പാല്ലാരും
ങേ ഹ് അതൊക്കെ കാണുമ്പം കൊറച്ചൊരു ത്ണ്ടാവും.. ക്കാവണന്ന്ള്ള
അ അതാണ് ഓന്ക്ക് ഒരു കൊല്ലംകൂടി കഴിഞ്ഞ ഡോക്ടറായി ഇറങ്ങറഹ്‌ജെ
ഹ് അ ആ അപ്പം ഞ് ഓര് പഠിച്ചിട്ടില്ലേ ഓലെടേൽ ഞമ്മളെ മക്കള് ഒന്നെല്ലാതാവും ചെയ്യും
ആ അതാണ് ഇവിടെ ഇമ്മ എപ്പളും പറിം ഇവിടെത്തെ വാപ്പയും മൃ മൃഗശുപത്രിലാണ് പോ.. ത്രേം
ങേ
അ വാപ്പാക് ജോലിണ്ടേനി ഇവിടെ മക്കക്കാന്നും കിട്ടീട്ടില്ല
ങേ എല്ലാരും കുടത്ത് തന്നെ വേറെ പൊയിനാ
ആ എല്ലാരും വേറെ പോയീണ് ഇവിടെ രണ്ടാനും രണ്ട് പെണ്ണും ആണ്
ങേ ങ്ങളാ ചെറുത്
ആ ഇവിടെത്ത ചെറുത് ആ ഇപ്പാക്പ്പം പെൻഷനൊക്കെ കിട്ടലെണ്ട് അതും ഇപ്പകിട്ടാലും വാപ്പമരിച്ചാരെ
ങേ
മ്മാക് കിട്ടലെണ്ട്
ങേ
ഉം വാപ്പ കൊറേ. കസ്റ്റപ്പെട്ടണ്ട ണ് കമോൺട്രയിന്ന്
എല്ലിങ്കിൽ ഇമ്മ റെസ്റ്റ് എടുത്തെങ്കിലും റെഡി ആവുള്ളു
ആ വാപ്പേ ഈ കാല ചെറുപ്പത്തിലേ അവ്ടെ പോയി അടിച്ചേരെണ്ട് ചെറീ കുട്ടിലാണ് സ്കൂള് പോണ ടൈമിലെന്നെ അടിച്ചേരി കൊ ഡോ അടിച്ചെരി ഇജോന്ന് അടിച്ചേരി കൊണ്ടാറിം അപ്പയന് അഞ്ചോ പത്തോ കൊടുക്കും അന്നത്രകെ വലിയ പൈ സാണല്ലോ. അങ്ങട് പോവാ അന്ന് കൂലി കൊറവാണല്ലോ
ആ ഹ
തെ പോലെ വാപ്പവരെ അടിച്ചേരിപ്പം പൈസക്കേ കൊടുത്ത് ആ അതെന്നെ ഇവിടേങ്ങനെ അന്നൊരു പാറമ്മലോക്കെനി ത് ആസ്പത്രി ഇങ്ങട്ട് പിന്നെയ്ച്ച ഇതേപോലെ പിന്നെ വാപ്പാനെ ഇവിടെ ഒരു സ്ഥിരാക്കി കുറച്ചൊ കെഴിഞ്ഞാൻ
ഉം
സ്ഥിരാക്കി പിന്നെ വാപ്പ അവിടെതെ ഒരാളായി അങ്ങനെകെ ഓല് ഓലതീക് വാപ്പാനെ കൂട്ടി അപ്പപ്പിന്നെ എല്ലാ വികാരത്തോടയി വാപ്പാക് അ അപ്പം കൊറേ കസ്റ്റപ്പെട്ടോണ്ട് ഇപ്പ വാപ്പാക്..
ഇപ്പൊ മക്കക്കൊരു കാര്യയി
ആ ഇപ്പ മക്കകും ആ വാപ്പല്ലെങ്കിലും വാപ്പാന്റെ ജോലിണ്ട്ള്ളത്
എന്തായാലും സ്വന്തന്ന്ള്ളത് വരുമാനായി
ആ ഇമ്മാകത് ന്നെണ് ആരെ ക മുന്നിലും കൈ നീട്ടാതെ
താലും അവനാന്റെത് ച്ട്ട് ഇണ്ടാവുമ്പം അതൊരു വേറെ..
ആ വേറെ തന്നെണ് അ ആ ഇന്നാ പിന്നെന്താ ഐകോട്ടെന്നാല് ആാ പിന്നെ ആാ ആയിക്കോട്ടെ